ഹലോ കേക്കുന്നുണ്ടോ
ഓഹ് കേക്കണ് ണ്ട് ന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ
സുഖം അവടെന്നാണ്ട് വിശേഷം
ഓഹ് സുഖായിട്ടിരിക്ക്ണ് കൊഴപ്പൊന്നുല്ല
കെടന്നാരുന്നാ
ആഹ് കെടന്ന് കുട്ട്യേളൊക്കെ ഒറക്കി ദാ വ്‌ടെങ്ങനെ കെടക്കണ്
ആഹ് ഉവ്വാ മഴയ്ണ്ടോ അവടെ
ഇല്ല ന്നിപ്പം നല്ല വെയിലാണ് അതുകൊണ്ടന്ന് കൊറച്ച് തോനെ പണിയൊൺ ഡ്രസ് അങ്ങിട്ടെട്ത്തിടാ ഇങ്ങട്ടെട്ത്തിടാ മു ആഹ് പമ്പ് ഡൈപ്പറുകളൊക്കെ കത്തിക്കാ അങ്ങനെ പിന്നെ കൊറേ പണ്യേള്ണ്ടാരുന്ന് ഇന്ന് ഓഹ് ഒന്നര വയസ്സായൊര് കുട്ടിണ്ട്
ആഹ് ഒന്നര വൈസാ പെൺകുഞ്ഞാണോ പെണ്ണാണോ ചെറക്കകൊച്ചാ പെൺകൊച്ചാ ആഹ് ആങ്കോച്ച് ഉം ഉം ആഹ് ഉവ്വാ
ഉം ഫുഡാക്കെ എട്ടരഒമ്പമണിയാവുമ്പോതെന് കഴിക്കും പിന്നെ കുട്ട്യേള വായനെ കാ ഒക്കെ കഴിഞ്ഞ് ഇപ്പോ കെടന്നതേ ഒള്ളു
ആഹ് ഉവ്വാ ഉവ്വാ ഇനിപ്പ എടക്കെണിക്കൂല്ലേ
പ്പണിക്കു
ആഹ് ഒരാളള്ളോ ഒരാളള്ളോ
ഇക്കാറു പേര്ണ്ട്
ആണോ ഉം ഉം ആഹ് ഇപ്പോ തന്നെ പ ന്ത്രണ്ട് മണിയായി ഇനിയിപ്പോ എടയ്ക്കൊക്കെ എണീറ്റ്ട്ട് ഇനി രാവിലെ എണീക്കണ്ടേ
രാവിലെ നാലരക്ക്ണീക്കണം മക്കൾക്ക് സ്കൂളിലേക്ക് ഭക്ഷണം കൊണ്ടോണം ഇക്കാക്കക്ക് പോക്മ്പോ കൊണ്ടോണം
എന്നുങ്ങനെ ലേറ്റ് ആവോ
ഓഹ് എന്നും കെടക്കാൻലേറ്റാവും ഏതോ എല്ലാരും കെടന്നെ ഷാണ് കുട്ട്യാൾ സ്കൂള്ത്ത ബേഗിൽ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിക്ക്ണത്
ഏ
എന്തൊക്കെയാണ് അയിലള്ളത് ഓലെ ബുക്കിന്റെ വൃത്തി എങ്ങനെ ഇതൊ ക്കെ നോക്കണ ടൈമാ എല്ലാരുറങ്ങനേഷം
ത്രെലാ പടിക്കണേ
ഒരാള് ഒമ്പത്, ഒരാള് എട്ട്, ഒരാള് ആറ് പിന്നെ യു കെ ജി ഒന്നാ ക്ലാസ്
ആഹാ ഇവിടെണ്ടരാള് യു കെ ജി
ആഹ് അപ്പോ ഇവരൊക്കെ ബേഗ് കാര്യങ്ങളൊക്കെ നമ്ക്ക് നോക്കണങ്കി രാത്രി എല്ലാരും കെടന്ന് ഷേമാണ് അതല്ലെങ്കിപിന്നെ ഓൽക്ക് നോക്കണ്ടേരും ഞാൻ നോക്കിക്കോളുല്ലെ മ്മാ ബേഗ് ന്ന്
അപ്പ അവരെ നോക്കാൻ വേറെ ആളുകളുണ്ടോ അവടെ
ഏയ് ആരുല്ല ഞാനും കുട്ട്യേളും ഇക്കാകേം മാത്രേള്ളൂ
ഏഹ് ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്ത് പോണ് വീട്ടിലെ പണി പിള്ളോരെ നോട്ടം
പിള്ളേര് രാവിലെ പോവും പിന്നെ രസായിട്ട് അങ്ങനെ പോണ് ഞാൻതുവരെ പൊറത്തേര്ന്നു ഓപ്പണിങ്ങിന് വന്ന് സെറ്റിലായതാണവടെ
ആഹ് ഉവ്വാ ഉവ്വാ ഉവ്വാ ആഹ് അവടെ ഗ്രാമപ്രദേശാണോ
എല്ല ഇപ്പോ ഞാള്ളത്ടൗണിലാണ്
ആഹ് ടൗണില് ഉം ഉം ഉം
അങ്ങട്ടൊക്കെ മഴണ്ടാ
ആഹ് ഇന്നില്ലായിരുന്നു ട്ടോ കഴിഞ്ഞീസൊക്കെണ്ടായിരുന്നു
ആഹ്
ഇനിപ്പോ എങ്ങനെയന്നറിയില്ല നാളത്തെ കാര്യം
ഉം നളത്തക്കാര്യം എന്താന്ന
വാർത്തയിലൊന്നും പറഞ്ഞുവില്ല. ആഹ് ക്കുവാ പിള്ളാര് സ്കൂളിൽ പോകൻ ഇറങ്ങുമ്പോഴാണല്ലോ ഇപ്പൊ മഴ ഉം പിന്നെ വരുമ്പഴും വരുമ്പഴും അതുവരെ നല്ല വെയില കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട
പിന്നെ ക്ക്‌ എത്ര കുട്ടിയോളാ
ഒരാളോരാള് യു കെജി പഠിക്ക്‌ണു ഉം ചെറ്ക്കൻങ്കൊച്ച് ഇപ്പ ഇല്ല നേരത്തെ ണ്ടായിര്ന്നു ഉം ഇപ്പ ഇല്ല ഇപ്പൊ കൊച്ചിനേം നോക്കി വീടൊക്കെ നോക്കിയിവിടെ ഇരിക്കുവ
ഏഹ് ങ്ങളെ ങ്ങളെ സ്വന്തം പേരെണ്
അല്ലല്ല ഞങ്ങളിപ്പ റെന്റിനാ സ്വന്തം വീടുണ്ട് അവിടെ അവിടെ ഇപ്പ അമ്മായി അമ്മാവിനോ താമസിക്കുന്നെ ഞങ്ങള് വ്ടെ ഞാനും ഹസ്ബൻറും കൊച്ചും ഏഹ്
ഏഹ് അമ്മി അച്ഛനും
ആഹ് അവര് വേറെ വീട്ടില എന്നാ ന്ന് വെച്ചാ ഈ ഇവിടെ ഞങ്ങളൊന്നിച്ച് നൽക്കുമ്പോ ഒണ്ടല്ലോ ആ അമ്മാവനണെങ്കിൽ ജോലിക്ക് പോണയാ അപ്പൊ അങ്ങോട്ടേക്ക് അമ്മാന് പോകാൻ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ ചേട്ടായ്ക്ക് പോവാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഇതായൊണ്ട്
ആഹ് ആഹ്
അത്ങ്ങൊണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ച അങ്ങോട് പോകും കാണാനൊക്കെ ആയിട്ടേ ഉം എല്ലാ ഞായറാഴ്ചയും പോവും
യേഹ്
രാവിലെ പോകും വൈകിട്ട് വരും അങ്ങനെ
ആഹ് ആഹ് ആഹ്
എന്തേലും ആവശ്യണ്ടെ അവരി ങ്ങോട്ടും വരും അങ്ങനെയൊക്കെ അത് ഒത്തിരി ദൂരോണ്ടെന്നേ
ആഹ് അഹ് ന്ന് ന്തേയ്‌ക്കും രാത്രി ഭക്ഷണം കഴിക്കാ
ഇന്ന് ബ്രെഡും, ജാമും. ഞാൻ ലൈറ്റ് ആയിട്ടാ കഴിച്ചേ
അങ്ങനെയൊക്കെ കഴിച്ചാ വെഷ്പ്പടങ്ങോ
അയ്യോ എന്റെ പൊന്നേ വെഷപ്പടങ്ങാഞ്ഞിട്ടല്ല ഞങ്ങളീ ന്യൂട്രീഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതുങ്ങൊണ്ട് ഇതെല്ലാം കണ്ട്രോളാ പൈസ കൊടുക്കണല്ലേ അപ്പൊ അയിനനുസരിച്ച് നമ്മൾ നോക്കണ്ടേ ഇല്ലെങ്കിൽ നമ്മളിത് കണ്ടിട്ട് ചെയ്യേം ചെയ്യും ഇതിന് ഫലവും കിട്ടൂല്ല പൈസേം പോവും
ആഹ് ആഹ്
അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോ വണ്ണം വച്ചന്നേ പിന്നെ പത്തു ദിവസ പിന്നെ രണ്ടായിരത്തഞ്ഞൂറ് ഒരാൾക്ക്
ആഹ് ആഹ് ഭയങ്കര ചാർജ്
ആഹ് ഇനിയിപ്പോ വല്ലോ ഇങ്ങനത്തെ എന്തേലും തൊടങ്ങാനന്ന് ഒർത്ത അത ഒക്കെ ആണെങ്കി പിടിച്ചു നിക്കാൻ പറ്റും
അതെ എല്ലാതൊന്നും പിട്ച്ച് ക്കാം വെയ്ക്കൂല
പെൺപിള്ളേരെല്ലാം അതിന് പണ്ടൊക്കെ എല്ലാരും അങ്ങനെയൊന്നും പോവില്ലല്ലോ ഇപ്പൊ ന്യൂ ട്രീഷനായി ജിം ആയി പെമ്പിള്ളേരെല്ലാം രാവിലത്തെ പണിയും തീർത്ത് ജിമ്മിൽ പോക്കാ
പിന്നെന്താ ഇപ്പ എല്ലാരും ജിമ്മിന്റെ പിന്നാലെയാണ് ഇപ്പൊ ആനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കായും കൂടുതൽ പെണ്ണുങ്ങളാണ് ജിമ്മിന് തോന്നുന്നുണ്ട്
അതെ അവെടെ ഇപ്പൊ ഫുള്ള് പെൺമ്പിള്ളാരാ
ആണ്ങ്ങക്ക്‌ പ്പ ജിമ്മിന് രാൻ നേരല്ല
ഇല്ല അവര് അവര് വോണെങ്കി രാത്രിയില് പത്തുമണി പത്തര പണി കഴ്ഞ് പോയാലായി
ലോ ഞാൻ പൊറ്ത്ത് നിക്കുമ്പോ ഞാൻ ഗൾഫിലെനു ത് വരെ അവ്ടോക്കെ നമുക്ക് ഫ്ലാറ്റുകള്ന്റെ ഉള്ളില് ണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ്
ഞമക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ഇങ്ങനെ പോയിട്ട്
ആഹ് അപ്പ അതിലെന്തെങ്കിലും ബോഡി മെയിന്റെൻ ചെയ്യാൻ പറ്റുവോ അങ്ങനെയൊക്കെ
അങ്ങനെ പറ്റോന്നൊയ്ച്ചാല് ഞാൻ ഒരുപാട് പോയിണ്ട് ഞാൻ ഫ്ലാറ്റിൽന്ന്ക്കുമ്പോക്കെ പോവായിരുന്നു ചെപ്പോ മുക്ക് അവിടെള്ള സമയത്ത് നമ്മക്ക് ഫീലെയ്യൂല അവിടെ കെടന്നൊട്ടേ കെഴ്ഞ്ഞ വ്ട്ന്ന് തിരിച്ചറുമ്പഴാണ് കൊറ്ച്ച് ജിമ്മിണ്ടായി ഞമ്മള് പോയിലെല്ലോന്ന് ആലോയ്ക്കാ
ആഹ് നാട്ടില് വരുമ്പോ നമ്മള് ജിമ്മി പോവും ജിമ്മ് കണ്ട് പിടിക്കും
നാട്ടില് വരുവാനേങ്കി നടക്കുള്ളൂ
അതെ അതെ
ഞാൻ പൊറ്ത്ത് നിക്ക്‌ണോലും കൂടെ ആകുമ്പോ നാട്ട്ത്തെ ഫുഡ് ഭയങ്കരായിട്ട് മിക്സ് ചെയ്യുമ്പം പ്പൊ വരുമ്പോ വാരി വലിച്ച് തിന്നലോക്കെപ്പാടെ
ചെയ്യും അ ഉള്ളത് വെച്ച് അങ്ങനെ ഇവിടെയാവുമ്പ നമ്മള് വയർ ന്ന് എടം കൊട്ക്ക്‌ണില്ലല്ലോ ഒരിചിരി വേയ് വിശക്കു ആ തോന്നിയാൽ അപ്പം കഴിക്കും
അപ്പ കേക്കും ശരിയാണ്
അതാ ഇപ്പ പ്രത്യേകിച്ച് ചിക്കനോ അതൊന്നും വേണംന്നൊന്നുല്ല നാട്ട ട്ട്ല് വരുബെ ചമ്മന്തിയാണെലും കഴിക്കൂലോ
ഉം ഉം സത്യട്ടോ നാട്ട്ത്തെ ഭക്ഷണത്തിനെ വല്ലാത്ത ടേസ്റ്റ് ന്നെയാണ് ഭയങ്കര മിസ്സിങ്ങാണ് ഈ പൊറ്ത്തൊക്കെ പോയിനിന്നാല്
ആഹ് പഷേ പഷേ നാട്ടിലിരിക്കണര് പക്ഷെ നാട്ടിലുള്ളവർക്ക് ഇതിന്റെ ഇത് അറിയില്ലല്ലോ അപ്പൊ നാട്ടിലുള്ളവരവർക്ക് ആതൊക്കെ നല്ലത് നൂഡിൽസ് ത്ത് അങ്ങനത്തെക്കെ
എന്ത് ര് പിള്ളേർക്ക് വെരെ ത് വെരെ എന്റെ ഷ്ടണ്ടാവൂല ഒരായ്ച്ചക്കെ കൊണ്ടെങ്കി റഞ്ഞാല് വ്യത്യാസം കൊറച്ട്ടൊളൂ ആ ഒരാഴ്ച കഴിഞ് അ തിന്ന് തിന്ന് മട്ത്ത്ക്ക്‌ണ് ഇനി അട്ത്ത വേറെ ന്തെങ്കിലും കാട്ടിത്തറ ആഹ് അതാണ്ല്ലത് നൂഡിൽസൊക്കെ കണ്ട മാതിരിയല്ല നമുക്കൊക്കെ കൂടുതൽ തിന്നാം വെയ്കുല
അതെ അതെ പിള്ളാർക്കൊന്നും അത് അധികം കൊടുക്കരുതെന്നാ പറണേ
അതെ അതെ കുട്ടോൾക്ക് ന്യുഡിൽസ് അതുപോലെ എന്താണ് വന്ണ്ടം ലേസ് അങ്ങനത്തെ ഒന്നും
ആഹ് ലെയ്സ് കുറുക്കുറ് ആഹ് ആഹ് ആഹ് അതെ അതെ ഞങ്ങള ങ്ങനെ ഇവിടെ മേട്ച്ച് കൊടുക്കൂലട്ടോ എല്ല കാലത്ത് എങ്ങാനും അ എങ്ങനെ അങ്ങനെ മേട്ച് കൊട്ത്താലെ ഒള്ളൂ അങ്ങനെ അങ്ങനെ കൊടുക്കൂല്ല ആഹ് ആഹ് ആഹ് അപ്പം ന്നും വിഷയില്ല പക്ഷെ ഈ കുറ്ക്കുറും ലെയ്സൊന്നും കൊടുക്കരുത്ട്ടോ. കാരണം എന്റെ ഒരു ഫ്രണ്ടിന്റെ ആഹ് ചേച്ചീടെ കൊച്ചാണെങ്കി ഇത് തന്നെ കണ്ടിന്യൂസ് കഴിക്കലാ പണി ചെറിയ കൊച്ചാ. അന്നിട്ട് അയിന്റെ വായി ല് വയ്റ്റിലക്കായിട്ട് പരുക്കള് ഇതിന്റെ ന്നാ ർഞ്ഞേ തിൻ്റെ മ സാല കൊണ്ടാന്ന വായിലൊക്കെ തൊലിയൊക്കെ പോയി ആ മരുന്ന് കഴിഞ്ഞോണ്ടി ഇപ്പഴും അതുകൊണ്ട് ദൈവമേ ആ ഞാൻ എല്ലാരോടും വിളിക്കുമ്പോ വിളിക്കുമ്പോ പറയും അതൊന്നും കൊടുക്കല്ലന്ന്. ഇവര് ഇത് കഴിക്കട്ടെന്ന് ഓർത്ത് എല്ലാരും മേടിച്ചു കൊടുക്കും അമ്മയും അമ്മമാരൊക്കെ
ഉം
കടയും കൂടി ഉള്ളവരാണെങ്കി നോക്കണ്ട. പിള്ളേർ അവിടെന്ന്ടുത്ത് കഴിക്കും.
പറയാനാ അതേപോലെത്തെ എൻ്റെരു പെങ്ങളെ മോന്ണ്ട്. അയ്ന്റെ പൊക്ക്ളിന്റെ ചു റ്റോറ് നർച്ചൊരു കുമള പോലെ അ എന്നും വയർവേദനാണ്. എത്ര കാണിച്ചിട്ടും ഒരു മാറ്റോല്ല. അങ്ങനെ പിന്നെ എക്സറേ എട് ക്കണോ നട്ന്നാര്ന്നു. അങ്ങനെ ഇട്ക്കൊക്കെ ചെയ്തു. തിന്നണ ഭക്ഷണങ്ങളൊ ക്കെ ചോയ്ച്ചു. ഓല് ടൗൺലാണ്.
ആഹ്
അപ്പൊ മുറ്റത്തെർങ്ങിയാ തന്നെ വല്ല്യാരു ഷോപ്പ്ണ്ട്. പൈസ കൊടുക്കാതെ വാപ്പ കൊ ടുക്കും ബാപ്പ ഗൾഫിലാ അങ്ങനെ കുട്ടി ഇതെങ്ങനെ പേടിച്ചുന്നത്ര അപ്പൊ ഡോക്ടർ പർഞ്ഞ് ഏതാണ് തിന്നല് കു ട്ടീർഞ്ഞപ്പോ ഡോ ക്ടർ ഞ്ഞത്രെ ഇതൊണ്ടാണ് അത് നിർത്തിയാ മാറും വേറെ മെഡിസിനൊന്നും ആവശ്യല്ലാന്ന്.
ആഹ്
അത് കണ്ടിന്യൂ ആയി അത്ണ്ട് നിർത്തി പ്പൊ ഒന്നര മാസം എങ്ങണ്ടായി നിർത്തിട്ട്. പിന്നെ ഇതുവരെ ആ ഒര് സംഭവം ഇണ്ടായില്ലാന്ന്. ഇതേ കുട്ടിൻ്റെ വയർ വെർതനേ വീർക്ക അപ്പ അയ്ന്റെ എഫക്റ്റ് എത്ര മാത്രംണ്ട്.
ന്യൂഡിൽസൊന്നും അധികം കൊടുക്കരുത്ട്ടാ മാഗിയൊന്നും
ആഹ് താണ്
വല്ലാ കാലത്ത്ങ്ങാനും ഇച്ചിരിങ്ങാനും കൊടുത്താലും വേണ്ടില്ല. എന്നാലും സ്ഥിരമൊന്നും ആക്കരുത്.
പേടിയാണ് അങ്ങൻത്തെക്കെ കൊട്
പൊറകെ നടക്കണ്ടി വരും ആശുപത്രിപ്പോ
അതെ അതെ ഉം. അയ് ഇക്കാക്ക പറയും ഇങ്ങളെ കൊർച്ചേരത്തെ ഒരു ഇതിന് വാണ്ടിട്ട് ഇങ്ങളങ്ങൻത്തൊക്കെ കൊട്ത്താല് പിന്നെ അമ്മള് അധ്വാനിക്ക ക്ക്ണ മുഴുവൻ നമ്മളെ മക്കൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊട്ക്കാനേ ഇണ്ടാവുള്ളൂ.
ത്തിന്റെ ഡോക്ടറും പറയും ഈ വക സാനങ്ങളൊന്നും കൊടുക്കര്ത്. ആ പിന്നെ കാച്ചിലോ ചേനയോ കപ്പയോ അങ്ങനെയുള്ളക്കെ കൊടു ത്തു തിന്നില്ലേല് ഒരു കഷ്ണെങ്കിലും തിന്നാ അത്ര ആയിന്ന് പറയും ഡോക്ടർ
അതെ അതെ പറയാനൊന്നുല്ല പേടിയാണ് ന്ന് കരഞ്ഞാലും ഇങ്ങൻത്തൊക്കെ കൊടുക്ക്മ്പാ നമ്മക്ക് ബേജാറാണ്. കുട്ടൾക്കെന്തേലും ആയിട്ട്ണ്ടെങ്കി അതും നമ്മളെന്നെ കാണണ്ടേ. ആഹ് ഒരു വീട്ട്ന്റെ വാശി ചെൽപ്പോ ഒര് അര മണിക്കൂർ ഇണ്ടാവൊയ്ക്കും. പക്ഷെ ഒരസുഖം വന്ന അ ഷണം കഴിക്കണ്ടേ.
അതെ അതുപോലെ ഇത് രാത്രിയിലാന്നേ ഈ പിള്ളേർക്ക് ഓരോ അസുഖങ്ങള് വര്ന്നത് പകലല്ലാംങ്ങനെയൊക്കെ കഴിച്ചും പെറുക്കി ഓടി നടന്നൊക്കെ നടക്കും ആ രാ ത്രി നമ്മളൊന്ന് കെടക്കാൻ വരുമ്പോ വയറ് വേനയായി അവിടെ വേനയായി മൂക്കലിപ്പായി പൈ എല്ലാം.
ട്ട എല്ലോട്ത്തുംള്ള ചൗടു വേദന പല്ലുവേദന പള്ള വേദന അർഞ്ഞ് ങ്ങാണ്ട് തൊട്ങ്ങിക്കോളും രാത്രി
ആഹ് അന്നാ ശെരി കെടന്നോട്ടെ ഞാൻ പിന്നെ വിളിക്കാട്ടോ പിന്നെ വിളിക്കാട്ടാ ആ ഓക്കെ ഓക്കേടാ ഉം ശെരി